ആ ആ ആ കേക്കാവോ കേ ആഹ് കേൾക്കാണ് കേൾക്കുന്നുണ്ട് എന്താണ് വിശേഷം
ആ നല്ല വിശേ ശേഷം ഹും
ഫുഡ് കയിച്ചോ
ആ ഫുഡൊക്കെ കഴിച്ചു നിങ്ങടവിടെ മഴയൊക്കെ ഒണ്ടോ
മഴ ഇന്ന് ഇന്നലെ ഇല്ല മീഞ്ഞാന്നുണ്ടായിരുന്നു ഇപ്പ രണ്ടു ദിവസായിട്ട് മഴയില്ല അത്യാവശ്യം നല്ല വെയിലാ
ആഹ് ആഹ് ആ ഇവിടെ നല്ല വെയിൽ ആ ഇ
ല്ലേ വെയിലാണല്ലേ ആണോ? ന്താന്ന് അറിയില്ല
ഹലോ ഹലോ ആ ഇപ്പം കേൾക്കുന്നില്ല ഇപ്പം കേൾക്കുന്നില്ല ഇപ്പം കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് താണറിയ
അറില്ലല്ലേ ആ റേഞ്ചിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും ഹെഡ്സെറ്റ് ഒന്ന് വെച്ചിട്ട് ട്ടില്ല എന്താന്ന് അറിയത്തില്ലട്ടോ
ആഹ് ഓക്കെ ഓക്കെ ആഹ്
എന്നിട്ട് ദെ ചോറ് മീൻകറി
ആഹ് ആഹ് ഇവിടെ മീൻ ഒണ്ടായിരുന്നു ആഹ് മീന് എങ്ങനൊണ്ട് ത അവിട വെലക്കൂട്ലൊണ്ടോ അതോ
ആഹ് അതെനിക്കറിയില്ലാട്ടോ ഞാൻ എന്റെ വീട്ടില് വന്നതാ പ്പൊ ഉമ്മവ്ട വാങ്ങിച്ച് വെച്ചിരിക്കാ ഞാനിന്ന് ഹസ്ബൻഡിന്റെ വീട്ടിൽന്ന് വന്നേള്ളൂ ആഹ് അപ്പെനിക്കറിയില്ല എത്രയാ റേറ്റെന്ന് പെരുന്നാള് ആഹ് പെരുന്നാള്ന് വന്നതാ അപ്പൊ ഇവിടെ ഫുഡെല്ലാം റെ ടിയാരുന്നു ഇപ്പ വന്നേയു ള്ളൂ അപ്പത്രേന്നറിയില്ല കൊഴുവ കൊഴുവ മീനും അയ്ലമീനും അവിടെന്താ മീൻ എന്താ
ഞങ്ങക്കോ ഞങ്ങളിവടെ ഈ അ ആറ്റ്മീൻ കിട്ടും ഞങ്ങക്കെ അപ്പൊ നമ്മള് മാർക്കറ്റി പോയി മാ റ്റിമീം മേടിച്ചു അറ്റിമീം മേടിച്ച് ആഹ് പൊഴമീൻ പുഴമീകിട്ടും ആ ഇവിടിഷ്ടവാ നമ്മക്കിഷ്ടവാ അത് ആഹ് ഫുഡൊക്കെ എങ്ങനൊണ്ട ക്കിങ്ങൊക്കെഷ്
ആഹ് കുക്കിംഗ്ക്ക ഇഷ്ടാണ് പക്ഷെ ഏ അ അവടെ ഹസ്ബൻഡിന്റ അമ്മയാണ് കൂടുതലായി ചെയ്യാറ്ള്ളത് അറിയും ഞാൻ പ്രത്യേച്ച് വല്ല സ്നാക്സ് എന്തെങ്കിലെ ക്കെയാണ് കൂടുതലായിട്ടിണ്ടാക്കുള്ളൂ ആഹ് ആഹ് ഫുഡക്ക പിന്ന ആള് ന്ന്യാണവടെ പ്രിപ്പയറെയ്യ്ന്നത്
ആഹ് മക്കളൊക്കെ മക്കക്കൊക്കെ ഇഷ്ടാണോ സ്നാക്സൊക്കെ അവർക്ക് വൈകിട്ടത്തേക്കിനൊക്കെ ഇഷ്ടായിരിക്കുല്ലെ ഉം ആ എനിക്കിഷ്ടവാ കുക്കിങ്ങൊ ഞാൻ കുക്ക് ചെയ്യും നാന്നായിട്ടൊക്ക കുക്ക് ചെയ്യുന്ന ആളാ ഉം അത്യാവശ്യം നന്നായി ആ പുതിയ പരീക്ഷണങ്ങളെന്ന് പറഞ്ഞാ ഒ ണ്ട് ഒണ്ടാ ക്കും വീട്ടിലൊക്കെ ഒണ്ടാക്കും എനിക്കിഷ്ടവാ കുഞ്ഞുങ്ങൾ പോകാവോ
ഉം ഞാനിങ്ങനെ പരീക്ഷണത്തിനാണ് അടു അടുക്കളയിൽ കേറാ കൂടുതലും നമ്മള് യൂട്യൂബിലൊക്കെ ഓരോ
ആ അതെ എത്ര പേര് നല്ല പലർക്കും നല്ല വരുമാനമല്ലേ ഇതിനകത്തൂന്ന് ആ അതുകൊണ്ട് അത് ചെയ്യാങ്കി നല്ലതാ സ്ത്രീകൾക്കൊക്കെ നല്ലതാ പിന്നെ ചിലരാണ് നമ്മുടെ കുടുംബശ്രീക്കാര് കുടുംബശ്രീക്കാര് നമ്മുടെ ഇപ്പം നമ്മുടെ ഈ സ്ഥലത്ത് അവിടെ കുടുംബശ്രീ മുനിസിപ്പാലിറ്റീന്ന് അവർക്ക് ഇതൊ അനുവദിച്ചത് നല്ല രീതിയിൽ തന്നെ ഇപ്പം ഒരു ഹോട്ടല് നടത്തുന്നുണ്ട് ഉം ഇത് ഇതിനകത്തുന്ന് എക്കോ കേക്കുന്നു
ഞാൻ ഒന്ന് സ്ഥലം മാറി നോക്കട്ടെ ഒരു മിനുട്ട്
എക്കോ ഇങ്ങോട്ട് തിരിച്ച് കേക്കുന്നു ഞാൻ പറയുന്നത് ആ ആ കേക്കാവോ
ആ ക്ലിയർ ആവുന്നുണ്ടോ ഇങ്ങനെ പറ
ആ ക്ലിയറാ സൗണ്ട് ക്ലിയറാ പക്ഷെ ഞാൻ
എക്കോ അത് ചേച്ചിടെ ഫോണിന് എന്തെങ്കിലും ആയിരിക്കും ശരി എനിക്ക് എനിക്ക് പ്രോബ്ലം ഇല്ലാട്ടോ ക്ലിയറായി കേക്കുന്നുണ്ട് എനിക്ക്‌ എക്കോ വരുന്നില്ല
ഉം ആ അപ്പൊ അങ്ങനെ അവര് ആ ആ കുടുംബശ്രീക്കാരുടേന്ന് പറഞ്ഞാ നല്ല രീതിയിലുള്ള ഒരു കഫേ നടത്തി നല്ല വ രുമാനാ അവർക്ക് ഞാനും കേറി ഫുഡ് കഴിച്ചിട്ടുണ്ട് ആ നന്നായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ പുതിയ രീതിയില് പുതിയ നല്ല രീതി
നല്ല രീതിയിൽ തന്നെ ശരിയാ നമുക്ക് വിശ്വസിച്ചു കഴിക്കാം
അതുവല്ല നമുക്ക് രാവിലത്തെ ഫുഡും ചായയൊക്കെയാണേലും നല്ല ചായ ഉം പിന്നെ അങ്ങനെ
ഉം മക്കളൊക്കെ സ്കൂളില് പഠക്കാണോ
ആ അല്ല മക്കളൊക്കെ എല്ലാം പഠിത്തൊക്കെ കഴിഞ്ഞ് ഒരാള് അ പിന്നെ അ പ് ജോലിയുണ്ട് പിന്നെ ഒരാള് പഠിച്ചോണ്ടിരിക്കുന്നു പ്ലസ് ടു പ്ലസ് ടു പഠിച്ചോണ്ടിരിക്കുന്ന ഉം അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്
ആ വ്ടെ വെക്കേഷനൊക്കെ കഴി ല്ലേ അതിന്റെ തിരക്കിലെ ക്കെയാണ് കൊറച്ച് ഇന്നിപ്പോ ദേ കൊറച്ച് പർച്ചേസ് ഒക്കെ കഴിഞ്ഞു ഇപ്പൊ സ്കൂള് തൊറന്നു അപ്പോ അഹ് സ്കൂൾ തുറന്നു അപ്പൊ എൻച്ച് ചെറിയ മോളാണെ അപ്പോ ആ ന്റെ മോള് ചെറുതാ അപ്പൊ ബാഗും ക കാര്യങ്ങളൊക്കെ ദേ ഇന്ന് വാ ച്ചിട് വന്ന് കൊറച്ചൊക്കെ ഈ യു കെ ജില്
ഓ അത്രേ ആയൊള്ളൂ
അത്രായെള്ളൂ ഉം ആ സ്കൂള് ഇവിട്ത്തന്നെ അട്ത്തന്നെണ്ട് ചെർതായതൊ കൊണ്ടാക്കണം ആ ഞാന് ഇപ്പൊ വർക്ക് വർക്കിന് കേറീട്ട്ണ്ട് അത്കൊണ്ട് ചെറിയൊര് ബുദ്ധിമുട്ട് അപ്പ ഇനി പ്പോ ഓട്ടോ ഏൽപ്പിക്കണ ല്ലെങ്കി ഞാനാണവളെ കൊണ്ടാക്കാ
ഓ ജോലി ചെയ്യ്ന്ന്ണ്ടോ
വൺ വീക്കായിട്ട് ഇപ്പോ ഒരു ജോലിക്ക് കേറീട്ട്ണ്ട്
ആ അ ഹാ
അതിന്റെരു ബുദ്ധിമുട്ട് ഇനി തോറന്നാലേ അറിയൊള്ളു ങ്ങനെ ആവുന്നുള്ളത്
ആഹ് ആ ദ്യം അവർക്ക് പോകാനൊരു ബുദ്ധിമുട്ട് കാണും പിന്നെ അതങ്ങോ
അതെ കൊഴപ്പല്ല ആ പാെയ്ക്കോളും നമുക്ക് ടെയ്മ് ശെരിയല്ലാത്തോണ്ടേ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടാക്കിട്ടെന്നെ പോവാെള്ളൂ
ഉം ഉം
റ്റാവില്ല എന്നിട്ട് ചായ ചായക്ക് സ് സ്പെഷ്യൽ
ചായക്ക് ചായ ഇട്ടില്ല ഇതു വെരെ ചായ ഇനി എന്തെങ്കിലും വല്ല ഞങ്ങക്ക് അങ്ങനെ ചാ ആ ടൈമോ ചായക്ക് അങ്ങനെ ഞങ്ങള് പ്രത്യേകിച്ചും ചായെക്കെ നാലുമണി നാലരയൊക്കെ ആവും ഞാന് ഇവിടെ മിൽമയി വർക്ക് ക്കെയ്യുന്നുണ്ട് അപ്പം നമ്മള് ഇന്ന് ഞാൻ പോയില്ല ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ ലീവങ് എടുത്തു അപ്പം നമുക്ക് ഏഴ് തൊട്ട് ഈഹ് എട്ട് മണി വരെ പിന്നെ നാല് തൊ
അപ്പ അവടെ നല്ല ഫ്രഷ് മിൽക്ക് കിട്ടുവല്ലോ അല്ലെ
ആഹ് ഫ്രഷ് മിൽക്ക് കിട്ടും നല്ല നല്ല മിൽക്കാ പിന്നെ
ചായ വെച്ച പ്രത്യേക ടേസ്റ്റാ ഇവിടെ അടുത്തുണ്ട് സൊസൈറ്റി ഉണ്ട് പക്ഷെ നമ്മള് ടൈമില് പോയി വാങ്ങിച്ചാ കിട്ടും ആരും അങ്ങനെ പോവാനില്ലാത്തൊണ്ട്
നല്ല കർഷകർ കൊണ്ടുവരു
ആഹ് അതെ അതെ നല്ല പാലാണ് ആഹ് അതെ
അങ്ങന ഫ്രഷ് മിൽകിനായിട്ട് ആൾക്കാര് വരും കർഷകരിപ്പം കുറവാണല്ലോ കർഷകർക്ക് ഇപ്പം ആ പശുവിനെ വളർത്തുന്നു ആന്ന് ആന്ന് ആന്ന് അവർക്ക് കുറവാ ഈ തൈര് എടുക്കാനും കർഷകര് കുറവാ പണ്ട് നമ്മുടെ ഈ മിൽമയിലെ ഏകദേശം ഒരു മുന്നൂറ് ലി റ്റർ അളന്നാൽ സന ഡെയിലി അങ്ങനെയുള്ള വ്യത്യാസങ്ങ ഒരു ഒരാൾ പശുവിനെ വളർത്തി ആ അത് തന്നെ പഴയ മനുഷ്യര് കഷ്ടപ്പെ ടുന്ന പോലൊന്നും അല്ലേ പിന്നെ ഫാമായിട്ട് നടത്തുന്നോരുണ്ട് നമ്മുടെ ആ മിൽമേൽ അങ്ങനെ ഫ മായിട്ട് നടത്തുന്നവര് വരുന്നോ
ആഹ് അതെ ഇപ്പൊ നേരെ തിരിച്ച സ സംഭവിക്കുന്നു ഇപ്പം വിദേശത്തൊക്കെ കൂടുതലായിട്ട് വിദേശികള ക്കെ നമ്മുടെ അമേരിക്ക യു എസ് എ യില് അങ്ങനെ അവരുടെ തന്നെ ഗ്രാമപ്രദേശങ്ങളുണ്ട് സി സിറ്റി അല്ല അവടെന് കുറച്ച് ഉൾ ഉൾപ്രദേശങ്ങളിലൊക്കെ അവരിപ്പിത് അവര് കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്ക അവര് ചെറിയൊരു ടെൻഡ് കേ ട്ടുന്നു അവർക്ക് ആവശ്യമുള്ളതെല്ലാം പാൽ ഉപ്പന്നങ്ങളാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും പഴങ്ങളാണെങ്കിലും എല്ലാം അവർ അവരുടെ തോട്ടത്തിൽ തന്നെ ഉണ്ടാക്കി അവർക്ക് യൂസിന് കൂടുതൽ വരുന്നത് മാർക്കറ്റിൽ വിൽക്കുന്നു അങ്ങനെ കുറച്ച് ആ കാര് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണറുണ്
ഒരു ഡെഡിക്കേഷൻ വേണം പിന്നെ ഒരു കാര്യണ്ട് നമുക്കിപ്പ ഈ പച്ചക്കറി വേണോ അല്ലെകി കൃഷി വേണോന്ന് പറഞ്ഞ കഴിഞ്ഞാൽ നമ്മുടെ പന്നി ശല്യം കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല
മും
നമുക്ക് തന്നെ കൃഷികളാണെലും നമുക്ക് പിന്നെ കൃഷിയൊക്കെന്ന് പറയുമ്പോ നമുക്ക് പന്നിയുടെ ശല്യം വരുന്നുണ്ട് പന്നിയുടെ ശ ശല്യമാവുമ്പോ നമുക്ക്ങ്ങനെ ചെയ്യാനൊക്കെ എ വേ ബുദ്ധിമുട്ട് വരുന്നുണ്ട് പന്നീടെ നല്ല ശല്യം ഉണ്ട് ഫോറസ്റ്റ് അല്ല നമ്മുടെ ഇവിടെ ഉണ്ട് നമ്മുടെ ഈ ഭാ നിങ്ങളുടെ നിങ്ങളുടെ ആ ഭാഗത്തൊന്നും ഇല്ലെ അങ്ങനെ പന്നി ശല്യം ഓന്നും
ഏയ് ഇവിടെ വീടിനടുത്തൊന്നും ഇല്യാ
നമ്മുടെ ഈ ഭാഗത്തുണ്ട്
ആ
ഉം നമ്മടെ ഈ ഭാഗത്ത് കൃഷിയൊക്കെ ചെയ്യാൻ വലിയ ബുദ്ധി അതുകൊണ്ട്
ആ ഇവിടെ അങ്ങനെ കൃഷിയുള്ള ഏരിയല്ല
ആ ഇച്ചിരെ വസ് ഉള്ളവരൊക്കെ ആണെങ്കിലും
ആ ആ ആ ഉണ്ടാവും ഇവിടപ്പോ അങ്ങനെയില്ല കൃഷി ഏരെയില് ആ
അങ്ങനെയൊക്കെ വരുമ്പ പൊതുവേ നമുക്ക് ഇവിടെ കൃഷി ചെയ്യാൻ ആൾക്കാർക്ക് ഇപ്പ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ചെയ്യുന്നവ
വീട്ടിൽ ഞങ്ങൾക്ക് ടെറസിലുള്ള കൃഷികൾ മാത്രേള്ളൂ ടെറസിൽ ഇങ്ങനെ കുറച്ച് ചട്ടി ചെടികൾ ഞങ്ങൾ ഇത്തിരി ടൗണിലാണ് അപ്പോ നമുക്ക് കണ്ടം തൊടി അങ്ങനെയൊന്നുമില്ല നമ്മള് വീട്ടിൽ തന്നെ വീട്ടുവളപ്പിൽ ഒരു അടുക്കളത്തോട്ടം ഉണ്ട് പിന്നെ അതുപോലെ ടെറസില് കുറച്ച് ചാക്കിലും ഗ്രോ ബാഗ്സിലൊക്കെ കുറച്ച് വെക്കും അത്രേ ഉള്ളൂ അല്ലാതെ ഇതില്ല കുറ
മ് അങ്ങനെ ടൗൺ ഏരിയയിലുള്ളവരാന് തോന്നുന്നു കൂടുതലും ഈ ആ അതെ ടൗൺ ഏരിയ
വീട്ടാവശ്യത്തിനുള്ള തക്കാളി പച്ച മുളകൊക്കെ കിട്ടും ആ കിട്ട കിട്ടും വീട്ടിലേക്ക് പക്ഷെ എന്നാലും എല്ലാം ഒന്നും കിട്ടില്ലല്ലോ നമ്മ കുറച്ചൊക്കെ വെളിയിൽ നിന്ന് വാങ്ങണം കോവക്കയുണ്ട് തക്കാളിണ്ട് പച്ചമുളക്ണ്ട് അതുപോലെ മാങ്ങഞ്ചിന്ന് പറയും അതിപ്പോ കഴിഞ്ഞ വസം പറിച്ചായർന്നു നല്ല അച്ചാറൊക്കെ ഇടാൻ പറ്റ് നിങ്ങടെവടെ ഉണ്ടോ അത് ആ ഇഞ്ചിയാണ് അതിനൊരു മാങ്ങന്റെ ഉണ്ടല്ലേ ഹും ഞാനത് ഇന്ന് ഇന്നലെ പറിച്ചു ആഹ് ഞാൻ ഇന്നത് പറിച്ചു കൊണ്ടുവന്ന അതാ ഓർമ്മയോടെ പറഞ്ഞത് ഇന്ന് വീട്ടിലേക്ക് വരുമ്പോ കൊറച്ച് കൊണ്ട് വന്നായിരുന്നേ മ് അച്ചാറിടും അതച്ചാറിടും ചിലര് കറി വെക്കും ആ അതിന് ഇഞ്ചിക്കറി വെക്കും ആ മറ്റേ ഇഞ്ചിപ്പുളിന്ന് പറയും അതും വെക്കും ഹമ് കറിവെക്കും സ്മെല്ല് ണ്ടാവും അത്യാവശ്യം പരിപ്പ് കറിയൊക്കെ വെക്കുമ്പോ ഒന്ന് സൈഡായിട്ട് കൂട്ട അന്നാൽ നന്നായിരിക്കും ഉം എന്നിട്ടെന്താ ഡിന്നറിനെന്താ
ഇവിടെ ചപ്പാത്തിയാ നമ്മള് ഉണ്ടാക്കുന്നെ ചപ്പാത്തി
അതെല്ലേ ചേച്ചിന്നെയാണ് അല്ലെ കുക്ക് ചെയ്യുന്നതെല്ലാം
ല്ലാ ഞാനും എന്റെ ഹസ്ബന്റും
മ ഓ ഫാമിലി ആ തറവാടല്ല അല്ലെ സെപ്പറേറ്റ് ആയിട്ടിരിക്കാണ് അല്ലെ
ചപ്പാത്തിയൊ അങ്ങനെയുള്ള കാര്യങ്ങളോ എടുക്കും പിന്നെ വേറെ എന്നാ പിന്നെ വേറെ
ഇല്ല ഇല്ല വിളിക്കാം വിളിക്കാട്ടോ ആ ശരി
ആഹ ശരി